ഹലോ
എന്താ പണിയുന്ന്
വന്ത് കാര്യായ്ട്ട് പണിയൊന്നും ല്ല ഇനിയിപ്പോ അട്കള ക്ലീൻ ആക്കാനൊക്കെ ണ്ട് പിന്നെ ഭക്ഷണം കയ്ച്ച്ങ്ങട്ട് പോന്നിട്ടേ ഒള്ളൂ വെയ്കുന്ന മരിബാങ് കൊടുത്തെന് ശേഷായിരിക്കും പിന്നെ നമ്മ അവടെ അടുക്കളെ നിന്നാ കൊറെ ടൈം പോകും ചാര്ച്ച് പോന്നാ ഞ് പ്പ അടുക്കള ക്ലീനാക്കാനാണ്ട് പോണം
വീ വീട്ടിൽ എന്താലെ വറെ വർക്ക ന്തെലും ചെയ്യുന്നുണ്ടോ
ഇല്ല ഞാഒന്നും ചെയ്യുന്നില്ലവരെ മക്കളെ നോക്കിങ്ങെനെ മക്ക് വേറൊന്നും ചെയ്യുന്നില്ല നമ്മക്ക് ഇവിട ന്നെ ന്നെ മക്ക മക്കളും ജോലിയും ഒക്കെ ആയിട്ട് വേറൊന്നും തോട്ങ്ങിട്ടില്ല പിന്നെ മോൻ ആ ആ പിന്നെ ഇനിയിപ്പോ മോന് ആ അംഗലവാടി പോവാൻ തോട്ങ്ങീട്ട് കൊറ്ച്ചേ ആയിട്ടുള്ളൂ പിന്ന ഒന്നും നോക്കിട്ടില്ല ഫ്രീ ആയിട്ടൊക്കെ ഞൻ നോക്ക ഒക്കെ ചെയ്യാ ചിന്തിക്കും എന്തെങ്കിലോക്കെ നോക്കണോന്ന് തെരെ ഒന്നും ആയിട്ടില്ല ഇങ്ങളെന്താ തയ്യല് ആ തയ്യലല്ലേ പിന്നെ അത് ആ അത്യാവശ്യം ഞമ്മളെ ത് നൊക്കെ പോറ്ത്ത്ക്കൊന്നും കൊട്ക്കൂല
ആ വീട്ടിലുള്ള നമ്മളേതായ കാര്യങ്ങളൊക്കെ തയ്ച്ചെടുക്കൂല്ലേ ചുരിദാറ് ഫ്രോക്ക് അങ്ങനെള്ള കാര്യങ്ങളൊക്കെ തയ്ക്കാനറിയോ
ആ ചുരിദാറൊക്കെ ഞാന് യൂണിഫോമോ ക്കെ തയ്ക്കു പിന്നെ പിന്നെ കൊറേ മുമ്പൊക്കെ ഞാന് നല്ല ശീലക്കോട്ടൻ നല്ല ശീലോക്കെ ആണെങ്കി നമ്മളും കയ്യ്ണേ അങ്ങനെയൊക്കെ ചെയ്തിരുന്നു പിന്നെ നമ്മള് കോട്ടന്റെ ലിനന്റെ ആയിരിക്കും ആ അ ആ അതെ എന്ത് ങേട്ട് ചെയ്തിട്ട് പുതിയ ഡ്രസ്സ്‌
ആ ആ അ നമ്മള് സ്ഥിര അടിച് ചെയ്യാണെന്നുണ്ടെങ്കിൽ എല്ലാ തുണിയിലും നമ ചെയ്യാൻ കഴിയും നമ്മൾ എടക്ക് മാത്രം ചെയ്യുമ്പോ നമുക്കത് ഫിനിഷായിയ കി
ആ ഇപ്പൊ പിന്നെ കൊറ്ച്ചടായിട്ട് നമ്മള് ചെയ്യലില്ലേനി പിന്നെ നമ്മുക്ക് ഇങ്ങനെ മ നമ്മളെതായിട്ടുള്ള ചെറിയ ചെറിയ സംഭവങ്ങളൊക്കെ ണ്ടാവോല്ലോ അടി വടി വിട്ടു പോയത് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ചെയ്യും പിന്നെ യൂണിഫോമ് ഒക്കെ അടിക്കല്ണ്ട് മോളെ യൂണിഫോം ഒക്കെ അടിക്കും അങ്ങനക്കെ കൊറെ മുമ്പൊക്കെ ഞാൻ നല്ലോണം ചെയ്തിര്ന്നിട്ടോ മ മക്കളൊക്കെ ഉണ്ടാവണമുന്നെ ചെറിയെ കുട്ടിക്ക് ഉട്പ്പും ആ വീട്ട്ന്നൊക്കെ ഇന്റെ വീട്ടിന്നൊക്കെ മക്കൾക്ക് ഉട്പ്പുകള് പാവാട അങ്ങനെ കുടുപ്പൊക്കെ കൊറ അടിച്ചിന്നു
ആ കല്യാണം കഴിയണ മുന്നേ സ്റ്റിച്ചിങ് ഒക്കെ പഠിച്ചെട്ത്തതാണോ
ഹൈസ്കൂള് പോയ സമയത്ത് ഞാനിങ്ങനെ വെക്കേഷനിൽ ങ്ങനെ അടിക്കാം പോയി ഞാൻ അന്ന് ജസ്റ്റ്പൊട്ക്കാ പഠിച്ചിട്ടുണ്ട് കുറെേ പോയിട്ടില്ല വെക്കേഷനില് കൊറ്ച്ച് കാലല്ലേ ആ ഒര് ഇതിന് ങ്ങനെ നമ്മളെ ഐഡിയാ വെച്ചൊക്കെ നമ്മൾ ചെയ്തു ഉം അന്നൊക്കെ ചെയ്തിര്ന്നു
അപ്പൊ വീട്ടില് സ്വന്തമായിട്ട് മെഷീനും കാര്യങ്ങളുമൊക്കെ ഉണ്ട്
ആ മെഷീൻണ്ട് മെഷീൻണ്ട് മെഷീൻണ്ട് നമ്മളന്നാലും നമ്മക്ക് വലിയത് അടച്ച് കൊടുത്തിട്ടില്ല നമ്മളതായിട്ടുള്ള ഷേയ്‌പ്പ് ആക്കണം അങ്ങന ഒക്കെണ്ടാവുമല്ലോ
ആ പിന്നെ നമുക്ക് പുറത്തേക്കൊക്കെ അടിച്ചു കൊടുക്കണമെങ്കിൽ നമുക്കൊരു ഫ്രീ ടൈം കിട്ടണം
ആ ഫ്രീ ടൈം കിട്ടും പിന്നെ കുറച്ചൊ ഒരു നല്ലൊരു ക്വാളിറ്റി ആവും വേണല്ലോ അടിച്ചു കൊടുക്കുമ്പം പിന്നെ നല്ല അതിനനുസരിച്ച് നമ്മള് കൊഴപ്പൊന്ന ആ ഫിനിഷിങ് വേണല്ലോ ആ കുഴപ്പില്ല ഇനി വേടിക്കണം ഇനി ഇതൊന്ന് അങ്ങനെ ഒരാഗ്രഹോണ്ട് നല്ലോണ്ണം നന്നാവന്ന് ആ ഒരു രീതിയിൽ അടിക്കണം എന്ന് ആഗ്രഹമുണ്ട് പുതിയ ചുരിദാർ ഒക്കെ ശീല വാങ്ങി നമ്മളന്നെ അടിക്കാണ്
ആ ആ അതിനി ഈ കോട്ടൻ തുണികളന്നെ നമ്മള് ചെറിയ റേറ്റിലുള്ളത് അത് മേടിച്ച്ങ്ങാണ്ട് അടിച്ച് സ്റ്റാർട്ട് ചെയ്താൽ മതി
ആ അതെ ഇനിയിപ്പ അങ്ങനെയൊക്കെ തൊടങ്ങണം കൊറച്ച് കഴിഞ്ഞ്
ആ നമുക്ക് വെറുതെ ഇരിക്കുമ്പോ നമുക്ക് ഒരു വരുമാനം എന്നുള്ള രീതിയിൽ കി
ആ അതെ ആ അതെ നിങ്ങളെന്തേ ചെയ്യോ വേറെന്താ ചെയ്യണ്ടോ
ഞാന് വേനൽക്കാലത്തൊക്കെ എന്റെ അടുത്ത് പത്ത് മണിയുടെ മുല്ലണ്ടാർന്നു അതൊക്കെ ഇങ്ങനെ സെയിൽ ചെയ്ത് ചെയ്താർന്നു
ആ ശരി
പിന്നെ മെഹന്തി കോടൊക്കെ ഇങ്ങനെ കുട്ടികൾക്കും അങ്ങനൊക്കെ കൊടുത്തായിരുന്നു മെഹന്ദിയുടെ ഇങ്ങനെ പെരുന്നാള് അങ്ങനൊക്കെ സീസണ് വരുമ്പോൾ മെഹന്തിയുടെ കോൺ ഇണ്ടാക്കി കൊടുക്കുക അങ്ങനൊക്കെ ചെയ്യും ടൗൺ ഏരിയേന്ന് പോ രണ്ട കിലോമീറ്റർ ഇങ്ങനെ ഉള്ളേരിയേക്ക് പോരാണ് എല്ലാ വാഹനങ്ങളും കടന്നു പോകും ഈ ലൈൻ ബസ്സ് അല്ലാത്ത എല്ലാ വാഹനങ്ങളും പോവും പക്ഷെ ടൗൺ ഏരിയന്ന് കൊറച്ച് വിട്ടാണ് വയലൊക്ക ഒക്കെ കൊറച്ച് പൊതുവെ കുറവാണ് ഇവിടെ തെങ്ങുംന്തോപ്പ് റബ്ബറൊക്കെയായിട്ട് ഒരു മലയോരം പോലെ സ്ഥലം കെടക്കും എപ്പോഴും ആ വീട് വീടിന്റെ മുൻപില് റോഡ് പോകുന്നുണ്ട് അവിടെ എപ്പോഴും വാഹനങ്ങൾ പോവും എല്ലാ വാഹനങ്ങളും ടാക്സി വാഹനങ്ങളൊക്കെ പോവും
ഓ ഓ അത് ശരി
പിന്നെ നമുക്ക് വീട്ടക്ക് ആവശ്യള്ള സാ സാധനങ്ങളൊക്കെ കടണ്ട് അടുത്ത് തന്നെ സ്റ്റേഷനറി സാധനങ്ങളൊക്കെ വാങ്ങാൻ കടയുണ്ട് ബാക്കി ഡ്രസ്സ് ഫാൻസി അങ്ങനത്തെതൊക്കെ നമുക്ക് ടൗണിൽ തന്നെ പോകണം പിന്നെ ഞാന് കൂടുതലും ഇങ്ങനെ ഓൺലൈൻ ഷോപ്പി പ്പീന്നാണ് കൂടുതലും പർച്ചേസ് ചെയ്യാറ് നമുക്ക് കുട്ടികൾക്ക് വേണ്ട നോട്ട്ബുക്സ് പേനയ ആയാലും ഉം ബുക്സ് നമ്മൾക്ക് കായല് പോണ്ടതും പിറ താങ്കളുടെ ബുദ്ധി ഇങ്ങനെ ചെയ്യാണ് എപ്പം തോന്നിയത് അത് വരെ മോഷപ്പെട്ടൊന്നും കിട്ടിയിട്ടില്ല ഒക്കെ പെർഫെക്റ്റ് ആയി കിട്ടിയിട്ടുണ്ട് അപ്പൊ പിന്നെ വി ട്ടിൽ നമ്മെ ഫ്രീ ടൈമില് ഇങ്ങനെ സെലക്ട് ചെയ്യും പിന്നെ നമ്മൾ ഏത് ചെറിയൊരു പ്രോഡക്റ്റ് ആണെങ്കിൽ നമ്മളെ വീട്ടിൽ അവർ എത്തിച്ച് തരും അത് ഇഷ്ടപ്പെട്ടകാരണം അങ്ങനെ
ചെറിയ ചെറിയ സാധനങ്ങളും അങ്ങനെ തന്നെയാണ് ആ ഏ ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ ചെയ്യും അങ്ങനെ
ആ പിന്നും പെൻസി അങ്ങനെ നോട്ട്ബുക്ക് ഫാൻസി കാര്യങ്ങളൊക്ക എനിക്ക് തോന്നാറുണ്ട് കടയിൽ പോയിട്ട് നമ്മൾ ഫാൻസി വാങ്ങുന്നേക്കാ എത്രയോ നല്ല ഫാൻസി ആയിട്ടും വെറൈറ്റി കുറഞ്ഞ ട്ടും രീതിയിലൊക്കെ കിട്ടാറുണ്ട് നമ്മള് ഫാൻസക്ക് ഒക്കെ പോകുമ്പോ രണ്ട് മൂന്ന് സാധനം വാങ്ങുമ്പോ പത്തിന് അഞ്ഞൂറ് രൂപ അപ്പൊ ആ അഞ്ഞൂറ് രൂപക്ക് നമുക്ക് ഇതിന്ന് വാങ്ങുമ്പോത്തിന് ആയിരം രൂപയുടെ പ്രൊഡക്റ്റ് കിട്ടും അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട് പിന്നെ നമ്മൾ പാർട്ടി വെയർ ഡ്രസ്സുകളൊക്കെ കടയിൽ പോയിട്ട് തന്നെ എടുക്കാറ് കല്യാണങ്ങൾക്കൊക്കെയുള്ള അങ്ങനത്തെ ഡ്രെസ്സുകളൊക്കെ കടയിൽ പോയിട്ട് തന്നെ എടുക്കുക. പിന്നെ ഡെയിലി യൂസിനുള്ള നൈറ്റി ചുരിദാർ റ് അങ്ങനത്തതൊക്കെ ഇതിന്ന എടുക്കാറ്
ഉം ഉം ഉം ശരി ഞാനിവിടെ അങ്ങനെ സ്ഥിരായിട്ട് എടുക്കൂല എന്നാലും എന്തെങ്കിലും എന്തേലൊക്കെ ചെലപ്പോ എവിടെങ്കിലൊക്കെ ഇങ്ങനെ കാണുമ്പോ ഇഷ്ടപ്പെട്ടാലേ അങ്ങനെ ചെയ്യും കുറച്ച മുമ്പൊക്കെ ഞാൻ ചെയ്തതിനു മോന് ചെറിയ കുട്ടിയായിരുന്നു ഇതേമാതിരി പുറത്തു പോകാൻ ബുദ്ധിമുട്ടായിട്ട് ഓന് വേണ്ട സാധനങ്ങളും പാമ്പേഴ്സ് അങ്ങനത്തെ ഒരു എല്ലാ സാധനം അന്ന് വരില്ലായിരുന്നു പുറത്ത് പോവാൻ പിന്നെ അങ്ങനെ ബുദ്ധിമുട്ട് തോന്നാറില്ലേ അപ്പൊ പിന്നെ നമ്മള് അങ്ങോട്ട പോവും പോയി വാങ്ങും പിന്നെ പിന്നെന്താ മഴയൊക്കെ ഇണ്ടോ അവിടെ? ആ ഞാന് സ്കൂട്ടി ഓക്കെ ഓടിക്കും അത് സ്കൂട്ടി ഓടിക്കും
ഉ
അതുകൊണ്ട് പിന്നെ വല ബദ്ധിമുട്ട് ഇപ്പ ഇല്ല മുമ്പോക്കെ ബുദ്ധിമുട്ട് തന്നെ ആയിന് മക്കൾ ചെറുതൊക്കെ ആക്പോ നമ്മ പോകാനും ഇതിനും ബുദ്ധിമുട്ടണ്ടേ ഇനി അന്ന് പിന്നെ ഇത്രയ കണ്ട നമ്മള ഓൺലൈൻഷോപ്പി ആയിട്ട് അത്രേണ്ട ഇ അനക്ക് പൊതുവേ അങ്ങനെ ഇല്ലേനല്ലോ കുറവായിരുന്നല്ലോ ഇപ്പൊ പിന്നെ അതും എല്ലായിടത്തും ഇങ്ങനെ തന്നെ ആയില്ലേ
ആ ആ ഇപ്പൊ നമു സ്വന്തമായിട്ട് അങ്ങനെ ഓടിക്കാൻ കഴിയുമ്പോ നമ്മൾ ആവശ്യ ആവശ്യങ്ങൾ പെട്ടെന്ന് നടത്തിയെടുക്കാനൊക്കെ എളുപ്പമാണ് നമുക്ക് പോവാൻ തോന്നിയാല് നമുക്ക് വരാനും ഒക്കെ സാവകാശത്തിൽ പോയി വരാനും ഇതൊക്കെ നമ്മെ വണ്ടിയൊക്കെ വിള ച്ചു പോകുമ്പോത്തേനും അവർക്കും ദിറുതിയായിരിക്കും
ഉം കാശിനും ചെലവാണ് അത തന്നെ ഉം അതെന്താ നമ്മക്ക് നമ്മുക്ക് ഇഷ്ട ഇണ്ടാമ്പ നമ്മുക്ക് തോന്നുമ്പം പോവാ പിന്നെ അങ്ങനെയൊക്കെയാണല്ലോ പിന്നെ വേഗം തിരിച്ചു പോലും അങ്ങനെ വണ്ടിന്റെ ഒരു ബുദ്ധിമുട്ടില്ലല്ലോ മറ്റേ നമ്മള് ഇപ്പ എന്താ വണ്ടിട്ട് കിട്ട്വോ ബസ്സിനായാലും ഒക്കെ
ആ വീട് ടൗണിലാണോ അതോ ഉള്ളേരിയയാണോ
അല്ല ഉള്ളേരിയ തന്നെയാണ് ഒരു ഗ്രാമപ്രദേശം ആണ് ഉ തവിഴ ഇണ്ട് ഇവിടെ അടുത്ത് പോ ഇവിടെ കൃഷി തെങ്ങ് കവുങ്ങ് ഇതൊക്കെുണ്ട് വാഴ അതൊക്കെ ഇണ്ട്. പിന്നെ ങ്ങളവിടെക്കെ എങ്ങനെ
ഇവിടെയും കൂടുതലായിട്ട് തെങ് കവുങ്ങ് കവുങ്ങ് കുറവാണ് തേങ്ൻ്റെ റബ്ബറുകൾ പിന്നെ പാടം വയലുകളൾണ്ട് അവിടെങ്ങനെ
മല പ്രദേശങ്ങൾ മല ഭാഗത്തൊക്കെങ്ങനെ
പിന്നെ കൂടുതൽ വയലാണ് ഇവിടെ കടന്ന് അതിന്റെ സീസൺ കഴിഞ്ഞാല് വയല് കൃഷി വാഴ കൃഷി അതുപോലെ നല്ല വേനൽ ടൈം മേൽ സൂര്യകാന്തിയുടെ പിന്നെ പൂക്കൾ കൃഷി അങ്ങനത്തൊക്കെ ചെയ്യും തണ്ണിമത്തൻ അങ്ങനെ പച്ചക്കറി ഐറ്റംസ് ഒക്കെ അങ്ങനത്തതൊക്കെ ചെയ്യും ഉ അതാ നോമ്പിന്റെറെ ഒക്കെ ടൈമിലാണ് തണ്ണിമത്തൻ അവര് മഞ്ഞ കളറൽ ഉണ്ടാവാറുണ്ട് ചോപ്പിൽ ള്ളതും ഉണ്ടാവാരുണ്ട് പിന്നെ നമ്മള് സാധാരണ കണ്ട വരുന്ന ആ ഒരു തണ്ണിമത്തനും ഉണ്ടാവാറുണ്ട് അത് ഇങ്ങനെ പാടത്തെ നെൽ കൃഷിയുടെ വിളവെടുപ്പ് കഴിഞ്ഞിട്ടാണ് അവരവിടെ ഉണ്ടാക്കാണത്
ഏ ചിന്ത
അപ്പ സൂര്യകാന്തി പൂക്കളൊക്ക ങ്ങനെ പൂക്കള് ങ്ങനെ കാണാൻ നല്ല ഭംഗിയാ.
ആഹ്, നല്ല ഭംഗിയാണല്ലേ. ഹെ, ഹെ, ചെ ല ഇപ്പ നമ്മളെ വാ ന്നാ ഇവിടടുത്ത് ഞങ്ങളെ നാട്ടിലില്ല. കുറച്ച് അടുത്തനാട്ടിലൊക്കെ ഇതേപോലെ. പൂക്കളൊക്ക കൃഷി ചെയ്ത്ണ്ടാക്കിയതൊക്ക ങ്ങന ഫോട്ടോസ് തൊക്കെ കണ്ടക്ക്ണ്. മുമ്പ് നമ്മളിങ്ങനെ വിടെങ്കിലൊക്ക തമിഴ്നാട്, ആഹ്.
മല്ലിക പൂക്കളും അതുപോലെ സ് സൂര്യകാന്തി പൂക്കളും കൊറെ പാടങ്ങളിലും നമ്മളെ നാടുകളിലൊക്കെ ഇങ്ങനെ കൃഷി ത് കാണാറുണ്ട്.
ആഹ് അതെ. പിന്നെ. ആഹ്.
അവിടങ്ങനെ, തോ വയലും തോടും അങ്ങനൊന്നുല്ല.
ആഹ്, വയല്ക്ക ണ്ട്. കൊർച്ചൊക്ക കൊർച്ചപ്പുറത്തൊക്കയിട്, ഞങ്ങള തൊട്ടടുത്തൊന്നും അല്ല. ന്നാലും, കൊർച്ചപ്പുർത്തൊക് യിട്ടൊക്ക ണ്ട്.
ആഹ്, പാടങ്ങള് ള് ഇവിടെ ങ്ങനെ അയിര് സീസണൊക്ക കഴിഞ്ഞാല് എള്ള് കൃഷി ഒ. ക്ക ചെയ്യാറ്ണ്ട്. അത് ങ്ങനെ ഒരു കുറ്റി തൈയുടെ മാതിരിങ്ങനെ.
ഇവിടെ അങ്ങനെ എള്ളൊന്നും ഞാൻ കണ്ടിട്ടില്യ ട്ടോ. മുമ്പൊക്കെ ണ്ടായിരുന്നു. ന്നൊക്ക പറഞ്ഞേക്ക്‌, ഞാൻ കണ്ടിട്ട്
ആഹ്, ഇപ്പൊ ഇവിടെ പൊതുവേ നെൽകൃഷിയൊക്ക കൊർഞ്ഞിട്ണ്ട്. പ്പൊ, ആദ്യക്ക രണ്ട് തവണകളായിട്ട് കൃഷി. ചേതീന്നാളുകളൊക്ക പ്പ ഒറ്റത്തവണ മാത്രേ കൃഷി ചെയ്യുന്നുള്ളൂ.
ഒരു വർഷത്തി തന്നെ രണ്ടു തവണ ചെയ്യോ.
ആഹ്, ആഹ്, അങ്ങൻത കൃഷികളുണ്ടായിരുന്നു. ഇപ്പൊ പിന്ന. ഒറ്റ തവണയായിട്ടാണ് കൃഷി ഇറക്കാറ്. പ്പ കൃഷി ഇറക്കണെങ്കില് ആളുകളൊന്നുല്ല ചെയ്യുന്നത്. കൃഷി ഇജ് ഒക്കെ മെഷീനിലാണ്. കൊയ്ത്തും, കാര്യങ്ങളും, അതിന്റെ കൈ. റ്റകളൊക്ക കെട്ടുന്നതൊക്ക മിഷീൻ ലാണ്. ആ ടൈമിലൊക്ക ജസ്റ്റ് ആ പാട ത്തൊക്ക പോയിന്നിട്ട് അതൊക്ക ങ്ങനെ കാഴ്ചകള് കാണാറ്. അതൊക്ക ങ്ങനെ കാണുമ്പോ, ഒരു രസാണ്. മുമ്പൊന്നും നമ്മള ആള്. കളൊകെ വെച്ചിട്ട് രണ്ടും മൂന്നും മൂന്ന് ഒരാഴ്ചഓളം വരും ഒര് ഒരോ നെൽകൃഷി പാടംകൊയ്. ഇത് കയ്യുംമ്പത്തേന്. അഅ്ന്ന്ട്ട് വീട്ടിലൊക്ക കൊടുന്ന് വന്ന്ട്ട് ഇപ്പപ്പിന്നെ വീട്ട്ക്കൊന്നെത്തിക്കല്ല അവര് പാടത്ത്ന്നെന്നെ ചാക്കിലൊക്കാക്കീട്ട് അങ്ങന പൊറത്ത് കൊടുക്കാറാണ്. ഒരേ വീട്ട് നിൽക്ക് ആഷ് എരി എന്നാ.